സാമ്പാ
ഹലോ
ഹലോ
ഹലോ ആഹ് കേൾക്ക്‌ണ്ട് എന്തക്കെണ്ട്
ഉം നല്ല വിശേഷം എന്താണ് ചായൊക്കെ കുടിച്ചൊ വൈന്നേരത്തെ
ചായൊന്നും കുടിച്ചിട്ടില്ല ഇവടെ മക്കള്ന്ന് ചക്കയൊക്കെണ്ടായിരുന്നു ചക്കകൂട്ടാൻ വെച്ചിരുന്നു അതൊക്കെ കഴിച്ചു ഉം അവർക്ക് ചക്ക്യോ മാങ്ങായോ അത്ര ഇഷ്ടല്ലായിരുന്നു ഇപ്പൊ അത്പ്പ ഭയങ്കരഇഷ്ടാണ് കഴിഞ്ഞല്ല ചക്ക ന്നലെന്റെ വീട്ട്ന്ന് വന്നപ്പോ
ആഹ് ഇമ്മച്ചി പറഞ്ഞ ഉമ്മ പറഞ്ഞിരുന്നു എന്താ വിളിച്ചപ്പോൾ ആഹ് ചക്ക അവിടെ അവക്ക് കൊണ്ട കൊടുത്തിട്ടി
വലിയ ചോളയാണ് പിന്നെ നല്ല ഇതുണ്ട് നല്ല പൊടി നല്ല പൂളേന്റെ തേ ടേസ്റ്റ്
ആഹ് അത് ശെരി ഇപ്പൊ നല്ല മഴയും പൂ ചക്കയൊക്കെ കഴിച്ചില്ലേ മഴടെ കൂടെ
അപ്പൊ മക്കൾക്കൊക്കെ നല്ല വിഷപ്പാ ണല്ലേ മഴ ആവുമ്പോ പുറത്തക്കും ഇങ്ങനെ ഇപ്പൊ ആകെള്ള സ്വയല് അതാ ഇതാണ് കഴി ക്കല്ലത്
ആഹ് പിന്നെ എന്താ പറയാ മഴണ്ടോ അവിടെ
ആഹ് മഴ മഴണ്ട് ഇവിടെ നല്ല മഴാരുന്നു
ആഹ് അത് ശരി ഇപ്പൊ അതെ ഞാൻ പറയായിരുന്നു ഇപ്പൊ ഒരു മൂന്ന് മണി ആയപ്പോ തൊട്ട് മഴ വീണ്ടും തൊടങ്ങിയല്ലോ അപ്പം അതിൻ്റെ മുന്നേ ഒരു മെസ്സേജ് സൈറൻ പോലെ
ഞങ്ങക്ക്‌വടെ മിഷീനൂല്ലേ എങ്ങനെ ഇതൊക്കെ ഒണങ്ങി കിട്ടാന്ന് വിജാരിച്ച് ഞാന്.
അതെലെ മിഷീന് ആ അലക്കിയത്. ഒണങ്ങി കിട്ടാ ഞാ പിനേം അലക്ക്‌ന്നതെവിടെ ച്ച് ഏ തോര്നിടാൻ ന്ന് വെക്ക്‌- ക്കുംന്നുള്ളതൊരു-
അത് അതെ എന്താ ചെയ്യാന്ന്നി അറിയില.
ആ
പിനേണെങ്കില് ആഹ പിനേണെങ്കില്. നല്ല ഡ്രസ്സായിരുന്നു ഇന്നലെ അപ്പൊ ഇന്നിപ്പെന്തായി കരിമ്പന കുത്തീന്നു. വെള്ള ഡ്രസ്സപ്പോ?
ഉം അതെലെ പുതിയ ഡ്രസ്സൊക്കെ വേഗം ആ ആണ്. ഏ അല്ലെയ് കെടക്കുന്ന റൂമില് അയ്ന് ന്നനഞ്ഞദിടാ പാടില്ലാന്ന് പറയല്.
അയ്ന്റെ ഷെയ്മ് ഇപ്പ ഈ കളർ തൊറന്ന പാടനായ്റ്റ് കളറ് തനായ്ട്ടേ.
ആ പിനെ പുതേ കുട്ട്യേളാവുമ്പോ നമ്മള് പുതിയ ഡ്രസ്സ് ഇട്ട് കൊടുക്കോലോ.
ആഹ് പുതിയ കൂട്ടം പുതിയ അത്ഇന്നലെ ഇപ്പൊ ചോയ്ച്ച്ണ്ട് അവളുപ്പച്ചി പറയ്ണ്ട്. പിന്നെ ഡ്രസ്സ്‌ക്കെ കടെ കൊണ്ടൊയോന്നാ വെച്ചിട്ട് പറയും അ അതല്ലാതെ ഇതില്ല-
ഉം ഉം ഉം ഉം അതെലെ എന്തായ്ലും ഇനി- ഇപ്പ മയ തൊടങ്ങ്യോണ്ട് ഇനിപ്പ ആക പ്രശ്നങ്ങള് മക്കള് സ്കൂള് പോയാലും.
സ്കൂളായാലും കൊടെ കൊ ആഹ കുട. എവിടേക്ക് പോകുമ്പോഴും ഇങ്ങനെ കുട ഇങ്ങനെ കയ്യില് അതാ-
അതേലെ. പിന്നെ മക്കള് വെള്ളൊക്കെ ഇണ്ടാവുമ്പോ മാ വെല്യമോനോടൊക്കെ പറയണം. പുഴയിലൊന്നും പോയി ന്നൊക്ക- ക്കരുത് വെള്ളം കൂടിയതൊന്നേ നീ കുളിക്കാനൊന്നും പോയേക്കൊന്നും പറഞ്ഞയക്കരുത് കേട്ടോ.
അ ആ
അതെന്താ ആഹ് കാരണം വെള്ളം. കൂടി നിൽക്കണ സമയാണ് ഇനി വെള്ളം കൂടി കൂടി വരത്തേ ഒള്ളൂ അപ്പോ നമ്മള് മക്കളെ ശ്രദ്ധിച്- ച്ചില്ലെങ്കിലേ ഇപ്പോ ഓരോ മക്കളമ്മള് കേൾക്കുന്നൊക്കെ ദുരന്ത വാർത്തകളാണല്ലോ.
അതെ പേടിയാണ് മക്കളെ പറഞ്ഞയക്കുമ്പോ വെള്ളംങ്ങനെ ഒലി- ച്ച് പോവലത് വളള ത്തിന് പോവാൻ സ്ഥലം ഇണ്ടാവുല്ലല്ലോ.
ആ അതെ അതെ. പിന്നെ മക്കളെ ഇജ് ചെറിയ മോളായാലും ഒക്കെ എന്താ പറയാ കൊറച്ച് വെള്ളം മതി. നമ്മളൊന്ന് കാ മുക്- ക്കും മുഖം കുത്തി വീണാല് പിനെ കാല് പൊ അങ്ങനെ നമുക്ക് പേടിയാണ് ചെറിയ- ബക്കറ്റിലായ പോലും നമ്മള് മക്കള്. ഏ നമ്മള്-
ആഹ് അത് ചെറിയ മോള് പോവാറ് പോയേലെക്കൊന്നും പോവലില്ല.
ഉം പറഞ്ഞയക്കരുത് പിന്നെ അട്ത്തു- കൊളവോ തോടോ അല്ലെങ്കി പാടൊക്കെ ഇണ്ടെങ്കിലൊന്നും പറഞ്ഞയ്ക്കരുത് ചെറിയ വെള്ളത്തി വീണാ തന്നെ മതി അത്. കുഞ്ഞ്മോളാണല്ലോ.
ആഹ്
അപ്പൊ ശ്രദ്ധിക്കണത് നല്ലതാണ്. പിന്നെ അത് മയക്കാലായാ തന്നെ ഇനി രോഗങ്ങളായാലും. ഏ ഹ് ഒക്കെ നല്ലോണം ഇള്ളൊരു സമയായിരിക്കും.
ഉം അതെ പ്പേവിടെപ്പം പനി ആയാലും ഇപ്പ മക്കക്ക്‌ പനിയും ഇപ്പതുടക്കണ മ് തുടങ്ങണതാണല്ല കാലാണല്ലോ
ആഹ് അതെ ഇനി ഇപ്പം പനി ജലദോഷം ആന്ന് പറഞ്ഞ് ഫുള്ള് ഇനി ആ ഇനി രോഗങ്ങളുടെ കാലമായിരിക്കും ഹോസ്പിറ്റലുകളിലൊക്കെ അങ്ങനെ കൂടും പിന്നെ അത് കൊതുകള് പെരുക്കും ഒക്കെ പ്രശ്നങ്ങളാണല്ലോ മഴയായി കഴിഞ്ഞാല്.
ആഹ് തെ
അതികൂ അതിലൂടെ അതി കൂടെ അത് കൂടാതെ എന്താ പറയാ നിർത്താതെ പെയ്യണ മഴയും കൂടി ആകുമ്പോയേ വെള്ളത്തിന്റെ നിരപ്പൊക്കെ വളരെയധികം കൂടുതലാവും
ഇപ്പോ ഏത് തലം പിന്നെ അതേപോലെ വൈക്കലുള്ള സ്ഥലത്തൊക്കെ. ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് പിന്നെ ചരക്ക് ചരക്കല്ലൊക്കെ ഇട്ട് ഒന്ന് ശ്രദ്ധിക്കൊണ്ട് ട്ടോ
ആഹ് പേടിയാണ് ഇനി വെളിക്ക് വെളിക്ക് വിക്കണ കാലണല്ലേ എല്ലാർക്കും ഉം ചെറിയ മക്കളൊക്കെ പൊങ്ങക്കും. പിന്നെ നമ്മള് എല്ലാർക്കും ഇന്നെങ്ങേ
അതെ ആഹ് അതെ അതെ മക്കള് ഇനി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പേടിയായിരിക്കും ടെൻഷനായിരിക്കും ക്ലാസ് റൂമില് ആയിരുന്നാൽ പോലും
ഇന്നലപ്പം മോള് പറിയണ്ട് കുട്ടിക്ക് ക്ലാസ്സിലെന്തോ പറ്റി നെറ്റിമ്മലൊക്കെ മുറിയായി ഓസ്പിറ്റലിക്ക് കൊണ്ടു പോയിന്ന് അറിഞ്ഞു വീണതായിരിക്കും പേടി ആണ് മ ക്കളെ നമ്മള് പഠി പഠിപ്പിക്കാനെച്ച് പറഞ്ഞ് അയക്കുവല്ലോ മക്കളെ ഓരോന്ന് പറ്റിച്ച് ഉം പറ്റന്ന് മണ്ടിയാ ഓടി കളിക്ക്ണ പ്രായല്ലേ?
ആഹ് അതെ അതെ പിന്നെ മഴയൊക്കെ ആകുമ്പോ പ്രത്യേകിച്ചും അവിടെ അപകടങ്ങളൊക്കെ കൂടുവേ
ആ അതന്നെ അപകടം കൂടും പിന്നെ നമുക്ക്. അതങ്ങനെ
ഉം മഴയാവുമ്പോ അങ്ങനെ മക്കൾക്ക് സ്കൂള് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. നനഞ്ഞ്ക്കെയാണ് പോണ് മദ്രസക്കായാലും രാവിലെ തൊട്ടേ മഴയാണല്ലോ?
മഴ ആവുമ്പോ ങ്ങല്ലല്ലേ മഴക്ക് കൊറെ ഇതുണ്ടാവും നനന്തല്ലാതെയോ വെയിലാവുമ്പോ നമുക്ക് ചൂട് സഹിച്ചാ മതി.
അതെ ഓ ഇതവരേ ചൂടായിരുന്നു അപ്പൊ നമ്മള് വിചാരിച്ച്. ഇനിയിപ്പോ ഒന്ന് മഴ പെയ്ത് കിട്ടിയാ മതിയായിരുന്നൂന്ന് വിചാരിച്ചിരിക്കയായിരുന്നു.
ആഹ് അതെ
അപ്പൊ ചൂ മഴയിനി പെയ്യാൻ തുടങ്ങിയാ കനത്ത മഴയാകും പിന്നെപ്പ ഇപ്പാ ന്ന്‌ അലേർട്ട് വന്നത്പോലെന്നിപ്പോ സൈറണ് ഫോണിലേക്ക് വന്നിരുന്നോ?
ആഹ് പ്പോ വന്നു ഞാനിപ്പോ കണ്ടു.
ആ ആഹ് സമയത്തു ഒലു അലാറം പോലെ ഒരു ഒരു ഹെ റെഡ് അലേർട്ട് പോലെ ഒരു സൈറണൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര സൗണ്ട് ഒക്കെ ഒണ്ടായിരുന്നു
ആ കേട്ടില്ല
ആഹ് എന്താ അറിയില്ല നീ ഒറങ്ങിപ്പോയതാണോ ആയിരിക്കും. കാരണം അത്രിം വല്യൊരു സൗണ്ട് ആയിരുന്നു. അത് അത് ആ ഇത്രയും ഭയങ്കര ഭയങ്കര സൗണ്ടായിരുന്നു. ചെറിയ സൗണ്ടൊന്നുമല്ല അത് എല്ലാരിലേക്കും ഉണ്ടായിരുന്നു. ഇവടെ ഇക്കാന്റെ ഫോണിലും എന്റെ ഫോണിൽ ഒക്കെ അത് വന്നിട്ട് ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. അപ്പം പെട്ടെന്ന് അപ്പ തന്നെ മയയും പെയ്തു.
അതു ശെരി ആഹ് ആഹ് ഇന്ന് നല്ല ഇത് ഇണ്ട്ന്ന് പറഞ്ഞേനി ഇരുവത്തിനാല് മണിക്കൂറിനുള്ളില് ഉം ഇനിയിപ്പ അങ്ങനേക്ക അങ്ങനായി ക്കെ ന്യൂനമർദ്ദം പറ്ഞ്ഞാണ്ട് മക്കക്ക് സ്കൂൾ അവധി ഒക്കെ ഇപ്പ അയിന്റെ കാലാണല്ലോ
ഉം ഉം മക്കൾടെ സ്കൂൾ അവധി മാത്രല്ല നമുക്ക് പേടിയാണ് കാരണം ഓഹ് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ വർഷം ഉരുള് പൊട്ടിയതുപോലെ നമ്മുക്ക് പേടിയാണ് ആലോചിക്കുമ്പം
ആഹ്
അതെ അതെ അപ്പോ നമ്മള് നല്ലോണം ശ്രദ്ധിക്ക ഇപ്പം ഈഹ് മക്കള് എന്ത് കാര്യാണെങ്കിലും കാറ്റടിച്ചിട്ട് യാലും തും അങ്ങനെയുള്ള മരങ്ങളൊക്കെ വെട്ടി മാറ്റ
ആഹ് വീടിന്റെടുത്ത് എന്തേലൊക്കെ ഒണ്ടെങ്കിൽ ശല്യം എന്തൊക്കെ ഒണ്ടെങ്കിൽ പറക.
ആഹ് അതെ കാരണം നമുക്കന്നെ പിന്നെ ബുദ്ധിമുട്ടാവും
ആഹ് അതെ
ഉം കാരണം ഓരോ അപകടങ്ങളും നമ്മള് മുൻകൂട്ടി കണ്ട് അതിനന്റെ മുൻകരു തിലുകള് എടുക്കണല്ലോ അതെ അതെ എന്തായാലും ഓ ഒന്നും വരാതിരിക്കട്ടെ
ആഹ് ചായ ചായ കുടിച്ചോ
ചായ ഞാൻ കുടിച്ചിട്ടില്ല ഞാന് വൈകുന്നേ രാത്രികക്ക് ഫുഡ് ഇന്ന് രാവി വിലെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ഇണ്ടായിരുന്നു അതൊണ്ട് ഞാന് ഫുഡ് ഒന്നും ഉണ്ടാക്കി ഇണ്ടായിരുന്നില്ല തറവാട്ടിന്നായിരുന്നു ഫുഡൊക്കെ കയിച്ചിരുന്നെ
ആഹ്
അപ്പോ ഞാന് വിചാരിച്ചു ഇനി ബീഫ്ണ്ട് അത് വെള്ള
പോവും വേണ്ടേ പിന്നെ എന്നും പറഞ്ഞ് പയ്യും ഇല്ല രാവിലെ
അതെ അതെ ഇനി ബീഫ് ഫുണ്ട് ബീഫ് എന്താ പറയാ വെള്ളത്തിലിട്ട് വെച്ചിട്ട്ണ്ട്
ആഹ്
വെള്ളത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇനി അത് വേവിച്ച് ഫ്രൈ ആക്കിയെട്ക്കണം അവർക്ക് ഇന്നലെ ഞാനേ ചില്ലി ഉണ്ടാക്കിയപ്പോ ഓർ ഇക്ക് ഭയങ്കര ഇഷ്ടായി ആഹ് പെരുന്നാളിന്റെ തന്നെ അത് കഴിഞ്ഞിട്ടില്ല ങ്ങളതൊക്കെ കഴിഞ്ഞോ
ഞങ്ങക്ക് കയിഞ്ഞിരുന്നത് ഞങ്ങള് വെച്ചിരുന്നു
അത് ശെരി പിന്നെ ബീഫ്ന്ന് പറയുമ്പെഴ് നമുക്ക് എപ്പയും എന്നും കഴിക്കാം ഉം ഉം ഉം നമുക്ക് എപ്പയും കയിക്കാനേ
ആഹ്
ഭയങ്കര ഇതായിരിക്കും
ആഹ് അതെ എപ്പഴും കഴിക്കുമ്പ അത് മൾ ഇതായിക്കും പിന്നെ എടക്കെടെക്കൊക്കെ മീനും ആഹ് ബീഫ്‌ അങ്ങനെയാണ്
ഉം ഉം ഉം
അങ്ങനെ എന്തായാലും ബീഫ്, പിന്നേ ഇങ്ങളെന്താ ചെയ്യല്? ഇല്ലല്ല ഞാനൊരു മുസമ്പി എടുത്ത് കഴിച്ചു.
എന്നാ വെള്ളം കുടിച്ചോഞ്ഞി മഴ ആയാലും വെള്ളത്തിന് പിന്നാ കുടിക്കാ നിക്ക നിക്കണ്ട.
ആഹ് അതെ അതെ ഞാന് എന്താ പറയാ, മാ ഇപ്പോ, വെള്ളത്തിന്റെ കൊറവ്ണ്ട് തോന്നണ്. മൂത്ര കടച്ചിലാണ്, മൂത് മൂത്രത്തിന്റെ അവിടെ പയ്പ്പുണ്ടന്ന് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ബ്ലഡ് കുറവാണ്.
കാവുമ്പോ തന്നെ ഈ മൂ തത്തി പയ്‌പ്പ് എന്ക്ക് അങ്ങനെയി. നമ്മ വെള്ളം കുടിക്കൂല അപ്പം പിന്നെ
ആഹ് ബ്ലഡിന്റെ കൊറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പ പിന്നെ അതൊക്കെ ഉണ്ട്. ആ ഡോക്ടറ് മരുന്ന് തന്നിട്ടിണ്ട്.
ഉം
ഭയങ്കര ക്ഷീണാണ്. ഒരു എവിടക്കെങ്കിലും നമ്മളന്ന് രാവിലെ യാത്ര ചെയ്ത് വന്നാലേ,
ആ വെള്ളം കുടിച്ചോണ്ട്.
ഉം ഉം ന്നാ ശരി, എന്നാ പിന്നെ എന്നാ പിന്നെ എന്താ വേറെ,
ഓക്കെ ഉം.
ശ ശരി.